ഹലോ സ്സലാം അലൈക്കും
വാലൈക്കു മുസ്സലാം
എന്തായി പണിതക്കെഴിഞ്ഞ് റെസ്റ്റെടുക്ക്ണ സമയക്കായോ?
ആ ഏകദേശക്കെ കഴിയ്ണ്
ഉംഎത്ര പെട്ടെന്നാ ഇവിടെ ഇതാ രാവിലെരായ പിന്നെ മദ്രസ് പർഞ്ഞായ്ക്കലും സ്കൂള്ല് പറഞ്ഞാല്ക്കലും പിന്നെ ചോറുണ്ണാ വരു പിന്നെ ഇണ്ടാവും അപ്പോത്തിന് ഫുഡ് എന്തെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോത്ത്ന് ഉച്ചായി.
ഉച്ചായി
സമയംന്ന് സമയം കൊർഞ്ഞീണോണ്ട്ല്ലേ സമയത്തിന് ദൈർഘ്യം കൊർഞ്ഞ മാതിരിയൊക്കെ തോന്ന്ണ്ട്. ഇപ്പൊ എന്താ അറീല്ല നമ്മളൊരുതീല് പർഞ്ഞത് കേട്ടിട്ടൊള്ളു
ആർക്ക് സമയല്ല
സമയും ദിവസൊക്കെ പെട്ടൊന്ന് കഴിഞ്ഞ് പോവന്താ ഒന്നിനും നേരല്ല. പർന്നായ്ച്ചാണ്ടോന്ന് നമ്മളൊന്ന ന്തേലും പണി കയ്ഞ്ഞിങ്ങട്ട് തിരിമ്പ കാണോല് സ്കൂള്ട്ട് വെരാനേരായി.
ഇബടെ അൻക്ക് പിന്നെ മൂന്നാൾക്കാരെ പറഞ്ഞയ് ക്കാണ്ട് ഇൻക്ക് ഒരാളൊള്ളു എന്നും ഭക്ഷണം കൊണ്ടോവും.
ന്നാലും വേണ്ടേ രാവിലെ ഇണ്ടാക
നേർത്താവും ആവും മാണം ഇതുവരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ങ്ങട്ട് പോർലേനി ഇവിടെ അടുത്തന്നെല്ലേ അപ്പൊ ഈ മഴ കാരണായിട്ട് ഓക്ക്‌ ചെങ്ങാ ഫ്രണ്ട്സ്കളൊന്നും പോരില്ലാർന്ന്
ക്കെ നല്ലത്
അല്ല എട്ടും ഒമ്പതും പത്തൊക്കെ ഒമ്പതു പത്തൊക്കെ വീട്ടിൽ വരികയുണ്ടായി പക്ഷെ ഇപ്പൊ ഓക്ക് ഒലിക്കൊക്കെ പൊതുവെ മഴയായ കാരനായിട്ട് മടിയാണെന്ന് വീട്ട്ക്ക് പോരാൻ
ഇവിടെ ഫുഡ് കൊണ്ടോവുല്ല വീട്ട്ക്ക് വരൂല്ല ലാസ്റ്റ് ങ്ങനെ വീട്ടിക്ക് വരണം ടീച്ചർമാരും അവിടെ സ്ട്രോങ് ആക്കി വീട്ടീന്ന് പിന്നെ ഓലെ ഉപ്പ ന്തായാലും നിർബന്ധം പറഞ്ഞു വീട്ടക്ക് വരാതെക്കാൻ പറ്റൂല അല്ലെ കൊടുത്തയക്കാം കൊടു ത്തയക്കണ കാര്യം പറഞ്ഞപ്പോ അയിനും വലിയ കുറവൊന്നുല്ല ആരും ഫുഡ് ഫുഡുകൾ കൊണ്ടുവരണ്ടല്ലോ ബോയ്സ് ആരും
ആ പൊതുവെ നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു
നമ്മള് കൊറേക്കെ ഉണ്ടായേനെ ഒമ്പതും പത്തൊന്നും എത്തി പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ആകുമ്പോളാനി അങ്ങനെഒക്കെ അല്ലാതെ എട്ട്ന്നു ഒമ്പന്നു ഒന്നും അങ്ങനെ അങ്ങനെല്ലനി ഇപ്പ എട്ടന്ന് എഴ്‌ന്നേ തുടങ്ങി അതോണ്ട് എന്തിണ്ടിപ്പോ അസുഖങ്ങളാണ് ഇവിടെ ട്യൂഷൻ സെന്ററിൽ ആദ്യ ട്ട് ചേർത്താൻ പോയപ്പം ട്യൂഷൻസെന്റർത്തെ മാഷ് ക്ലാസെടുത്ത് പഠിപ്പിനെ പറ്റ റ്റിയും ഒന്നും ഒന്നും അല്ല ഇങ്ങളെന്തു വന്നാലും ഫുഡ് കൊണ്ടുവരണം ഫുഡ് കഴിക്കാതെ നിങ്ങളെ പോലെ മടിച്ചുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഗ്യാസ് നിറഞ്ഞ് ആകെ എടങ്ങേറായി ഇപ്പ എന്റെ കയ്യിൽ് പൈസ എമ്പാടുണ്ട് പക്ഷെ ഇതിന് ട്രീറ്റ്മെന്റ് പ്രത്യക ച്ചൊന്നും ഇല്ലന്ന മാഷ് പറഞ്ഞേ അന്ന് ഇതായി പോയി അത് പറഞ്ഞതോട് കൂടി എന്തുണ്ട്
പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മക്കള പറഞ്ഞ പറഞ്ഞ കേക്കാഞ്ഞ ഇപ്പൊ എന്താ ചെയ്യാ ഞമ്മൾ വിചാരിക്കണ അല്ലല്ല മക്കള് വിചാരിക്കണ് നമ്മളിപ്പോലനന്മക്ക് ഇതിനും വേണ്ടിട്ടാണ് ഞമ്മലോറെ
ഒന്നും അടകേറൂല തലയില് ഏന്താലും
എങ്ങനെ
ഓനോട് അങ്ങനെ പറഞ്ഞതോടു കൂടി ആദ്യത്തെ രണ്ടു ദിവസം കൊണ്ടോയില ഞാന അടെ കൊടുത്ത് അപ്പൊ പി പിന്നെ ഓൻ കൊണ്ടൊര എന്താപ്പ വേറെ ഒണ്ടെന്ന് പോലെ കഴിക്കാൻ മാതിരി മഴൊക്കെ പെയ്യും ചെയ്യും ഫുഡും കൊണ്ടാവാതെ നിക്ക
ഉം പിന്നെ പറഞാല് വാങ്ങി ഓല് അവിന്ന് വാങ്ങിട്ടന്ന് തന്നെ അപ്പൊ ഞമ്മക്ക് നഷ്ടമാവും ഞമ്മക്ക് എന്നും ഒരേമാതിരി ആവില്ലല്ലോ കയ്യില് പൈസ കൊടുത്തേയ്ക്കാൻ ഉണ്ടാവൂല
ഏഹ് ഫുഡിനൊന്നും നടക്കൂല മുപ്പത് നാൽപ്പതൊക്കെയാണ് അല്ലെങ്കിൽ പിന്നെ ഞമ്മളെ കയ്യില് എന്തോ വരുമാനം മക്കൾക്ക് നമ്മുക്ക് കൊടുക്കാൻ ഉണ്ടാകണം
അതെ ഇന്നട്ട് എന്തേ ചെയ്യാൻ നോക്ക്ണ്ടേ എവിടെങ്കിലോക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്
ഇപ്പം അന്ന് ഞമ്മള് ആദ്യം ഒരു ജോലിക്കും പോവാനും താല്പര്യം ഇല്ലാത്തയ് എല്ലാരും പാട് ഇല്ല ഹസ്ബൻഡറിന്റെ വീട്ടിലൊക്കെ ആവുബം അന്ന് ബുദ്ധിമുട്ട് ട്ടേയ്നി അങ്ങനെൊന്നും കഴിയൂല ഇനി ഇപ്പൊ സ്വന്തം വീടൊക്കെ ആയി വന്നക്കുമ്പോ കുട്ടി എൽ കെ ജി യു കെ ജി അപ്പൊ നമ്മള് എങ്ങനെ ഒരു ഏത് ജോലി നമ്മള് നോക്കിയാലും ഒമ്പതര ആണ് ടൈമ് ഒരു നാലര അഞ്ച് മണി വരെ ആ ടൈമ് പ്രശ്നാ
ഉം ടൈമാണ് പ്രശ്നല്ലേ
അതുകൊണ്ട് ഇനി നോക്കാതെന്ന് വീട്ടിലാരും ഇല്ലല്ലോ സ്വന്തം വീടല്ല പിന്നെ കുട്ടികളെ പെൺകുട്ടികളെ അവിടെയും ഇവിടി ഇട്ട് പോകാനൊന്നും പറ്റൂല ഇപ്പത്തെ കാലത്ത് അപ്പൊ അങ്ങനെ കൊറേ മടിച്ചു നിന്ന് ഇപ്പ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോ മോള് വരല് നാ അഞ്ചു മണിക്ക അപ്പൊ
അപ്പൊപിന്നെ ആഹ് പോവാ നോക്കാന്നൊക്കെണ്ടാവൂലേ എന്തെങ്കിലും ഒരു ജോബ് തെരു ഉം ഇൻക്കതേമായ്രി ഏയ്നി ഞാന് ഒന്നിന് പോയോണ്ടീന്നീ അപ്പൊ ഇൻക്കത് പിന്ന അയ്ല് കിട്ടണ പോരാന്നില്ലതില് ഞാൻന്ന് നിർത്തി ഇന്നിപ്പോ ഞാനത് നിർത്തിയതിനോട് ഞാൻ കേധിക്ക്ണ്ട് ഇനി നോക്ക്ണെന്തെങ്കിലോക്കെ ഞമ്മളെ കയ്യില് പത്ത് പൈസ ഉണ്ടെങ്കിലേ ഞമ്മളെ നമ്മളെ കാര്യം ഞമ്മക്ക് ക്കന്തേലും പെട്ടെന്ന് എന്തേലും ആവശ്യം വരുമ്പോ നമ്മൾ പിന്നെ ഭർത്താക്കന്മാരോട് കയ്യ് നീട്ടണ്ട അവനാന്റെ കയ്യില്ണ്ടങ്കില്
അവനാന്റെ കയ്യില് അവനാന്റെ
നമ്മക്ക് പൂർത്തീകരിക്കാ ഉം അങ്ങനണ്ട്
അതിന് വേണ്ടീട്ടന്നെയായിരുന്നു
അല്ല ഇജ് കമ്പ്യൂട്ടർ ഭാഗമൊക്കെ പഠിച്ചല്ലേ അങ്ങനെ നോക്ക് അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെ
ഞാന് ഇവിടെ ഇങ്ങനെ എനിക്ക് ഇതന്നെയാണ് ടൈമിന്റെ പ്രശ്നാണ് ഇനിപ്പോ നമ്മള് പോയി വരുന്ന നേരം കുട്ടികൾ നേരം വയ്ക്കിയെത്തിയാലോ കളിക്ക മോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്ക്കെ പർഞ്ഞ ചെറിയ കുട്ടിയേളല്ലേ അറിയൂലല്ലോ ഒന്നും പിന്നെ ഈ ആൺകുട്ട്യെള് ട്ട് പോവാ പർഞ്ഞ വല്ല്യ ശാശുദ്ധന്നല്ല ഓല് അഞ്ചിൻ റ്റ് വീ ട്ട്ണ്ടെങ്കി പിന്നെ ഓല് പാടത്തോ വരമ്പത്തോ ഉണ്ടാവും. അപ്പോലെ ഏൽപ്പിച്ച് പോണതും നട ക്കൂല. അപ്പ ഞാൻ ഇവടെ ഇങ്ങനെ ഇപ്പൊ ഫുൾ കാറ്ററിംഗ് സർവീസൊക്കെ വര്ണ്ട്. ലേഡീസിന് മാത്രം. അന്ന് ആഹ് അപ്പം ന്നോട് ഇവടെ വീടിന്റെ എടുത്ത്ല്ലോരാ ള് ചോയ്ച്ച് ഗേൾസ് ഫാഷനാണ് അതൊക്കെ സ്റ്റാൻഡേർഡ് ജോലിയായി ആദ്യ ആദ്യം കേക്കുമ്പോക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോ നമ്മിപ്പോ കേറ്ററിങ്ങിന് പോന്ന ചെക്കമ്മാരെ പ്പം ഞമ്മള് ഒരിക്കലും താത്തി കെട്ടില്ലല്ലോ. ഓലെ പ്രായത്തിൽ ഓൽക്കൊരേണിംഗ്സ് ച്ച് ഉണ്ടാക്കാൻള്ള ഒരു ജോലിയായിട്ടല്ലേ നമ്മള് കരുത്ണൊള്ളൂ
അതേ മായ്രിപ്പ ലേഡീസിന് തൊടങ്ങീന്നാ പ്പം പറഞ്ഞ് ണ്ടോര്നെ.
ആഹ് ലേഡീസിന് തൊടങ്ങീണ്. അയിനായിറ്റൊരു ഗ്രൂപ്പ് ണ്ട് നമുക്ക് ജോയിന്റ് ആവാ ഡ്രസ്സ് നമ്മൾ ഫസ്റ്റ് ത്തെ ക്യാഷ് തരുമ്പോ മുല ഒരു അൻപത് രൂപ കൊറച്ച് തരും അ കോട്ടിന്റെ വാടകയാണോല്ലോ പിന്നെ പിന്നെ ആ അത്യാവശ്യം അറുന്നൂറ്റിയെമ്പത് എഴുന്നൂറ്റി യെമ്പതൊക്കെണ്ട്. ഇപ്പത്തെ പരിപാടിന്ന് പർണാ രാവിലെ മുതൽ വൈ കുന്നേരം വരെയൊന്നും നടത്തണ പരിപാടി എവിടെയില്ല ഇപ്പൊക്കെ എങ്ങനെ ഉച്ചക്കാണെങ്കില് വേഗം കഴിയും ഓഡിറ്റോറിയത്ര സമയം കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കണന്നുണ്ടാവും. വീട്ടിത്തെ ഫങ്ഷനാരും ഇങ്ങനത്തെ ആൾക്കാരെ വിളിക്കൂല.
അതന്നെ ഇപ്പന്റെ ആങ്ങേന്റെ മോള് ആ ആ ഇന്നലെ ആങ്ങൾന്റെ മോള് വിളിച്ചപ്പോ അവള് പറയണ്ട് ആ ആങ്ങൾന്റെ മോള് വിളിച്ചപ്പോ ഓള് പറയ്ണ്ട് ഇങ്ങനൊരു സംഭവണ്ട് ചെങ്ങാഴ്ചലക്ക് പോവണ്ട് അപ്പ പ്ലസ് വണ്ണ് കേറുന്ന വരെ അങ്ങനെ നോക്കണന്നൊക്കെ പറയിണ്ട് അപ്പളേ ഞാൻ ചോയിച്ചതക്കെങ്ങനെ എല്ലാരും ഇങ്ങനെ പോണതാണോന്നൊക്കെ ചോയിച്ച് അപ്പോള്‌ പറയാ എല്ലാരും പോവണ്ട്. മ്മ് മ്മ്
ഉം ആന്നൊരു മോശല്ല പരിപാടിയല്ല. പ്പക്കെപ്പല്ലതാണ് എല്ലോടുത്തും ഞാനങ്ങനെ എന്നെത്രോയി നിർബന്ധിക്കണ്. അപ്പ ഞാനത്ങ്ങനെ അതെനിക്ക് തായെന്ന് തോന്നി പിന്നെ പ്പം രണ്ട് മൂന്നാൾത് കേട്ടപ്പ ഞാ ആ അവിടെണ്ട് കൊറച്ചിവിടുന്നു ഇടിത്തിലൊരു ഫ്രണ്ട്സ്ണ്ട് ഓള് ഗ്രൂപ്പിൽ ആഡാണ് ഓളിന്നോട് ഇത് പറഞ്ഞതിന് ശേഷോക്ക് പത്ത് പതിനഞ്ച് വർക്ക് കിട്ടി.
അതെ.
ക്ഷെ ഞാനന്ന് വി ക്കേഷനാകുമ്പ മമക്ക് കഴിയൂല ഈ സൺ‌ഡേ ഇതുവല്ലേ തോന്നണ്ടായലു അന്നപ്പി കുട്ടികളെടുത്തു പോവാൻ പറ്റൂല. മോന് ട്യൂഷനു. ഒന്നല്ലങ്കി ഒരു മാർഗങ്ങട്ട് ശരിയാവില്ല. ഞാൻപ്പന്നിട്ട് പറഞ്ഞിനോളോട് ഞാൻ സ്കൂളില്ല ദിവസങ്ങളില് ഞാൻ പോരാന്ന്. പിന്നെ ഹസ്ബന്റിന്റെ അനിയന്റെ വീടേ ഇവടടുത്തന്നെയാണ് അപ്പോ ഓള് പറഞ്ഞി എങ്ങനെങ്കിലും പോയിക്കോ സ്കൂളില്ലെങ്കിലും കുട്ടികൾ ഇന്റെടുത്ത് നിന്നോട്ടെ.
ആ ആ ആ ആ സപ്പോട്ടെയ്യാൻ ആളുണ്ടല്ലോ. പിന്നെ ഇപ്പം പേടിക്കേണ്ടല്ലോ.
പിന്നെ എന്തെങ്കിലുമുക്ക് ഫുഡ്ണ്ടെങ്കിലത് എടുക്കൂചെയ്യാം അങ്ങനെ
ആ അയിന് അന്റെ ഹസ്ബൻഡ് സമ്മയിച്ചുവോ?
ഓ കൊയപ്പൊന്നുല്ല ച്ച് സാമ്പത്തിക എടപാട് കൊറച്ച് തീർ ക്കാന്ണ്ട് ന്നിമ്മള്
പൊറകോട്ട് നിക്കണ്ട ആ മുന്നിട്ട് മുന്നോട്ടക്കന്നെ വരിക.
ഏ അതെ ആദ്യം ഏതൊരാൾക്കും സമ്മതണ്ടാവൂല. അയ് രണ്ട് അയെന്താച്ചാ ഓല് സ്വന്തം അഭിമാനാണ് ഓലിങ്ങനെ പൈസ തിന്ന് ഓലന്നെ ആക്കി വെച്ച് ശീലായതല്ലേ പക്ഷെ ഓ ഒര് സാമ്പത്തികപരമായി നമ്മള കയ് പൈസ വന്ന് ഓൽക്കൊരു താങ്ങായിന്ന് തോന്നിയാ പിന്നെ എല്ലാരും സമ്മയിക്കും. പൈസ വന്ന്ന്ന് തോന്നിയാല്.
ഏതാല് എന്ത് എന്തെങ്കിലൊക്കെന്ന് നോക്ക്. പിന്നേച്ചി പറഞ്ഞ മറ്റേ പ്രസിന്റെ കാര്യ അത് നോക്കിയാലും മതി.
ആ എന്തിലേലുക്കെ നോക്കണം എനിക്കിതേതാലും പോണന്നുണ്ട് ഇതെൻക്ക് നല്ല ഇഷ്ടാണ് കാരണന്താച്ച വല്ല്യ ഇതൊന്നുല്ല.
ടൈമ്മ്ലേ ടൈ ആ വണ്ടീണ്ട്.
ല്ല വണ്ടിണ്ട്. അവിട്ന്നിങ്ങട്ട് കൊണ്ടോണന്ന്ണ്ടെങ്കിൽ ഓളസ്ബന്റിന് വണ്ടിണ്ട് അയില് കേറി പോകും ചെയ്യാം. തിരിച്ച് വെരുമ്പോല് കൊണ്ടോരും തെരും പിന്നവിടുന്ന് ലോങ്ങ് പോവാണെങ്കില് ഓല വണ്ടിണ്ടേ. ഓൾക്കൊര് ആൾക്കാരെ കൊണ്ടാനും കൊണ്ടോയി എറക്കാനും ഒരു വണ്ടിണ്ട്. പ്പതൊന്നു യമ്മളെ ബാധിക്കില്ലല്ലല്ലല്ലാ. ആ അതാണ് നല്ലത്. ഈ ഡെയ്‌ലി പോണേക്കാട്ടി സുഖമാണ് ന്നാ പിന്നെ നമ്മ നമ്മളെ വീട്ട് ജോലി കാര്യം അതു ആയി.
അത് കയ്യും മക്കട കാര്യം പിന്നെ പേടിക്കാനും ഇല്ല.
ഉം ഇപ്പ എന്നോട് പറഞ്ഞേ ഓര് ഇണ്ട് ഉണ്ടെങ്കില് വേറൊരു ബ്ലാക്ക് ചുരിദാർ ഇതാക്കിക്കോന്ന് അപ്പ അങ്ങനെ ആലോയിക്കാണ് ഒരു ശീല വാങ്ങാണ്ട് ജെസറ്റ് ചുരിദാറിപ്പം നമുക്ക് കോട്ടിടുന്നല്ലേ ഇവ
വരാണ് ആ രണ്ട് ദിവസക്കെ ഇറങ്ങിയാ പിന്നെ ആ മടി മാറും.
മടി മായി മാസ്ക് ഇടാ മാസ്ക് ഇടാ ബുദ്ധിമുട്ടില്ല. ക്കേ ഓളാന്നെങ്കി കുട്ടീനെ നിർ നിർബന്ധിത സാഹചര്യത്തില് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേല് കുട്ടീനെ കൊണ്ടോവാ.
ആ അയിതിനൊന്നും കൊഴപ്പില്ലല്ലേ?
ല്ല എത്രോ ആൾക്കാരെ എന്ത സാഹചര്യം കൊണ്ട് ഇപ്പൊ അതൊക്കെ ഒരു നല്ല കാര്യങ്ങൾ തന്നല്ലേ എന്തൊക്കെ സാഹചര്യം കൊണ്ട് കുട്ടികളെ വീട്ടില് വിട്ട് പോകാൻ കഴിയാത്ത ആൾക്കാരിണ്ട്. അപ്പൊ ആടെ ഓടി ഓടി മൂലയില എവിടെ ഇരുത്തിയാതി.
അത് ശെരിയാ കുട്ടികൾ നമുക്ക് ഇ പിന്നെ സമാധാനത്തി ഞമ്മള് ജോലി ചെയ്യാ. മക്കളും ഒപ്പ ഇണ്ടായാല്
ഉം അങ്ങനെയും പറഞ്ഞ കുട്ടികളെയും കൊണ്ടപോവാ അപ്പ ഇനി ഒഴിവാക്കണ്ടാന്ന്ന്നെ അവള് പറയണേ അപ്പ എങ്ങനെങ്കിലും ഞാൻ പോയോക്കട്ടെ ഒന്ന് രണ്ടെത്തിന് ഇറങ്ങിട്ട് പറ്റൂല്ലെങ്കില് പിന്നെ എന്തേലും ചെയ്യാം
ഉം ഉം
ഇച്ച് എന്തേലും ജോലി ഉണ്ടോന്ന് തെരയല്ന്നെ കുറെ വീട്ട് അപ്പുറം ഇപ്പറല്ലരോട് പറയും നമുക്ക് പാക്കിങ് എന്തോ നോക്കുക
ന ഇവിടെ പോയത് പത്ത് ഇരുപത്തി ഏഴ് കാണിക്കല്ലേ മതിയോ
ന്ന ഓക്കെ എന്നാ വെച്ചൊളാ
ഇതന്ത് കട്ടാവാത്തെ
കട്ടാക്ക്
കട്ടാ ആവില്ല